ഹലോ
ആഹ് എന്തെക്കിയാ.
എന്തൊക്കെയ വിശേഷം ചോറൊക്കെ തിന്നോ
ആഹ് ചോറ്ന്ന് ചോറ്ന്ന് കെടന്ന് പിന്നെ ആഹ് മക്കള് ഒറങ്ങി
ഉം എത്ര ആളാണ്
മൂന്നാള്
ആഹ്
പിന്നെ നീ ചോറ്ന്നോ
ആഹ് ചോറ്ന്ന് കിടന്ന്
ആ മക്കളുണ്ടോ?
ആ എനിക്ക് ഒരാളാ ഒര് മോനാണ്
ആ പഠിക്ണണ്ടോ?
മോന് എൽ കെ ജിയിലാണ്
ആഹ് അവടെ മഴണ്ടോ?
ഇപ്പ ഇല്ല്യ നല്ല മഴായിയിനി ഇന്നൊക്കെ രണ്ടും പെയ്യുണ്ടോ?
ഉം പെയ്തുകൊണ്ട് ഇപ്പൊക്കെ നല്ല മഴയാ
ഉം ഇവടെ മഗ്‌രിബിന് ശേഷം അങ്ങനെ പെയ്തിട്ടില്ല ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ നല്ല നിൽക്കാതെ മഴയും കാറ്റും ഒക്കെ തന്നെയാണ് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്
ആഹ് ഞങ്ങൾക്കുങ്ങതന്നെ
എന്തേ ചോറിന് എന്തേ കറി?
മുതിര
മുതിര ഉം അഅ്ശരി
മുതിര വെക്കല്ണ്ടോ കറിയായിറ്റ്?
കറിയാക്കലില്ല നമ്മൾ മുതിര ങ്ങനെ പുഴുങ്ങീങ്ങാണ്ട് തേങ്ങേം ശർക്കരയൊക്കെ ഇട്ട്ങ്ങാണ്ട്
ആഹ്
അങ്ങനെ വെക്കും പിന്നെ ഉപ്പേരി പോലെ വെക്കും വറവിട്ട്ങ്ങാണ്ട് പുഴുങ്ങിങ്ങാണ്ട്
ആഹ്
വറവിട്ട് ഉപ്പേരി വെക്കും ഇത് കറി വെക്കുമ്പോ എങ്ങനെ വെക്കാ തേങ്ങ അരച്ച്ങ്ങാണ്ടോ?
ഇല്ല മുതിര വറവ് ചെയ്യും വറക്കും നമ്മള് പിന്നെ കടലൊക്കെ വറക്കുന്ന പോലെ മറ്റേതിന് മേത്ത് തൊലില്ലേ അത് പോക്കു മിക്സിട്ട് എന്നിട്ട് പിന്നെ അത് വേവിക്കും അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളകും പച്ചമുളക് ഇട്ട് വേവിച്ചിട്ട് അത് മിക്സിയിട്ട് അരക്കും കുറച്ച് തേങ്ങയും അരക്കും
മുതിര അരക്കും
ആഹ് നല്ല രസാ
അപ്പൊ പിന്നെ അയിൽ എന്താണ്ടാവാ?
കറിയായി വെക്കയാ
അങ്ങനെണ്ടാവുള്ളൂ ലേ ഹ് ഹ് അല്ലാ ഒന്നും കടിച്ചുതിന്നാനൊന്നും ഇണ്ടാവൂല
തിന്ന്ണ്ടാവില്ല
നല്ല രസണ്ടായിരിക്കുയല്ലേ?
നല്ല രസണ്ടാവും തുറമായിക്കെ ഇട്ടിട്ട്താക്കാനും നല്ല രസണ്ടാവും
ഉം ആ ഓരോ ഭാഗത്ത് ഓരോ ടേസ്റ്റും ഓരോ ഇതും അല്ലേ? രീതികളാണല്ലോ.
ആഹ് ഞങ്ങള് മു മുതിര അങ്ങനെ ചെയ്യൂല.
ആഹ് മ്മള അങ്ങനെ ചെയ്യല്. സാധാ വേ ഉപ്പ്ട്ട് വേവിച്ചിട്ട് വറവ്ട്ട് ഉപ്പേരി പോലെ കഴിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങേം ശർക്കരക്കെ ഇട്ടങ്ങാണ്ട് അങ്ങനേം തിന്നും.
അപ്പൊ തൊലി കടിക്കൂലേ?
അഞ്ഞല്ല്യ നമ്മള് വെള്ളത്തിലിട്ടെക്കും പു എന്താണ് തലേന്ന് രാത്രി വെള്ളത്തിട്ടെക്കും.
ആഹ്
അപ്പൊ പൊതിരും
ആഹ് ആഹ്
അപ്പൊ പിന്നെ അത്ത് നല്ല സാധനാണല്ലോ നമ്മളെ ശരീരത്തിനൊക്കെ നല്ലതാണന്ന് പറഞ്ഞേക്കാ.
ആഹ് നല്ലതാ.
ഉം നമ്മളവടെ മാവേലില് ഇങ്ങനെ റേഷൻ കാർഡായിട്ട് പോയാല് അങ്ങനെ വെല കൊറവായിട്ട് കിട്ടും.
അങ്ങനെയാ വാങ്ങല് സാധനങ്ങള്?
ആഹ് അങ്ങനെ ചെല സാധനങ്ങൾ ചെറുപയർ കടലൊക്കെ അങ്ങനെ വാങ്ങിക്കണ്ട് എടക്കൊക്കെങ്ങനെ.
ആഹ്
ഉം പുതിയാപ്പള്നങ്ങനെ നിർബന്ധിച്ച് കൊണ്ടോകണം ഭയങ്കര മടിയാണ് ചെലപ്പോ നല്ല തെര ക്കണ്ടാവൂല അഒടെ?
ആഹ് ഞാക്കിന്ന് ആഹ് പിന്നെ ഷോപ്പ്ന്ന് ഓഫർ ണ്ടാവുലെ ആഹ് ആഹ് അങ്ങനെ വാങ്ങും. പിന്നെ പച്ചക്കറിക്ക നല്ല വെല കൊറവ.
ആഹ് അങ്ങൻതന്നെ നമ്മള് ഹോൾസെയിൽ ആയിട്ട്ള്ള സ്ഥലങ്ങളൊക്കെ ണ്ടാവുല്ലോ.
ആഹ്
മൊത്തത്തിൽ ഒന്നായിട്ട് പച്ചക്കറികളും പ ഇതൊക്കെ ഈ പഴം അങ്ങനെള്ള സാനങ്ങളൊക്കെ
ആഹ്
അങ്ങനെള്ളോട്ത്ത് ന്ന് നന്നായിട്ട് വാങ്ങ ചെയ്യാ.
ആഹ് പച്ചക്കറി ഇണ്ടാക്കൽണ്ട്?
ആഹ് പച്ചക്കറി വേണം ഇവടെ ന്റെ പുതിയാപ്പളക്ക് പച്ചക്കറി നിർബന്ധാണ് എന്ന് എ എന്നും ഒരു ഉപ്പേരിയോ എല്ലെങ്കി എന്തെങ്കി വേണം.
ആഹ്
അപ്പോ എന്തായാലും ണ്ടാക്കും പിന്നെ ഒരു ചോറും ഒരു കറിം മാത്രായ നമ്മക്ക് തിന്നാൻ കഴിയൂലല്ലോ.
ആഹ്
അപ്പ എന്തെങ്കിലൊക്കെണ്ടാക്കും. ചോറ് വെന്ത്‌ കഴിഞ്ഞാ അടുപ്പത്തെ അഒടെ ചട്ടീൽ കണല്ല് അഒടെ ഇട്ടാലും പിന്നെ നമ്മൾ നോക്കൊന്ന വേണ്ട അഒടെ കെടന്ന്ങ്ങനെ മയങ്ങി മയങ്ങി അങ്ങനെ വെന്തോളും.
ആഹ്
മ്
മഴക്കാലത്ത് കുമിലി കിട്ടോ അഒടെ?
അഹന്താ?
കുമില് അറിയില്ലേ?
ഇല്ല്യ.
വേറെന്തിം വേര്?
അതന്നെ കുമിലിന്ന് ത്‌ന് പറയാ.
ന്നക്കി അറിയില്ല.
കൂണ് കൂണാണോ? ഇവിടെതാ കുമിലിന്നാ പറയ.
ഏ അതന്തെ അതിങ്ങനെ കടന്നക്കെല്ലേ കിട്ട?
ഇല്ല ഇവിടെ മഴയാവുമ്പോ ഇടിവെട്ടൂല്ലേ?
ആഹ്‌
ആ സമയത്ത് തോടത് ലൊക്കെണ്ടാവു.
ഇങ്ങനെ ഒരു കൊട പോലത്തെരു സാധനല്ലേ?
ആ അതന്നെ അതന്നെ
അത്ങ്ങെളന്താ ചെയ്യാ?
അത് ഉപ്പേരി വെക്കു.
രസണ്ടാവേക്കൂലേ?
മ് നല്ല രസാ അയിൽ തൊലി പോക്കിട്ട്
ആഹ്‌ ആഹ്‌
എടയ്ക്കൊക്കെ കിട്ടുള്ളൂ.
പീഡിയേൽ ഒക്കെ കാണാ ചെറിയൊരു ബോക്സിൽ ഇങ്ങനെ ആക്കിങ്ങാണ്ട്.
ആഹ്.
വെക്കണാണ് അങ്ങനെ.
ആ ഏ അങ്ങ അതും ഉണ്ടാവു. പിന്നെ അതിന്റെ ചെറുതുണ്ട് ചെറിയ ചെറിയ കു
ആ വീട്ടില് ഉമ്മിയു ഉപ്പിയുക്കണ്ടോ?
ആ ഉണ്ട്.
ഉ പുതിയാപ്ലക്ക് എന്താ ജോലി.
പിന്നെ കൂലിപ്പണിയാ.
ആ ആ
വന്നക്കില്ല വരാൻ ആവുന്നേ ഉള്ളൂ.
ഏ നേരം വൈകുവോ.
നേരം വൈഴ്കും കടയല അപ്പൊ പൂട്ടണ്ടേ.
ആ ആ എന്താ ഓട്ടലാണോ.
എല്ല നേന്ത്രക്കൊലാന്റെ പീടിയേല്.
ആ ആ അപ്പൊ കൊറെ പഴം തിന്നല്ലേ.
ആ പഴം ഇഷ്ടം പോലെണ്ടാവും. ആ എല്ലാ സൈസു വഴിയും കൊണ്ടുവരും.
പഴം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലുക്കെ ഉണ്ടാക്കുവോ.
ആ മുന്നക്കായ ഉണ്ടാക്കും ഉം പഴംപൊരി ഉണ്ടാക്കു പി പഴ വാട്ടും.
ആഹ്‌
അങ്ങനെ തന്നെ.
മക്കക്ക് ഇഷ്ടാണോ. എനിക്ക് ഭയങ്കര ഇഷ്ടാ വൈകുന്നേം എന്തെങ്കിലും ചായക്കെന്തെങ്കിലും ഒക്കെ ഉണ്ടാകുപോ രസമാണ് അല്ലാഞ്ഞാൽ എന്തോ പോലെന്ന്.
ഏ മഴത്ത് ഒരു വിശപ്പ് കൂടുതലല്ലേ?
ആ അധികം ഇതാണല്ലോ അപ്പൊ അങ്ങനെ വൈകുന്നേരം എന്തെങ്കിലൊക്കെ.
ഏഹ്‌
പിന്നെ എങ്ങനെ ഓയലി ആണെന്ന് വിചാരിക്കുമ്പോ ചെലപ്പോ എങ്ങനെ.
ആഹ്.
ആവും പിന്നെ ഇവിടെ പുതിയാപ്പളൊക്ക് അങ്ങനെ മധുരത്തിനോട് വലിയൊരു ഇഷ്ടല്ല. എരു ഏ ഇവിടെ മോൻക്ക് എനിക്കു മധുരം ഇഷ്ടം.
ആ എന്നിട്ട് ആടൊക്കെ ഉണ്ടാ വൈകുന്നേരം സ്കൂള് വിട്ട് വരുമ്പോക്ക്.
ആഹ്‌ ആഹ്‌ നല്ല രസാണ് ഇണ്ടാക്കിയ നമക്ക് തിന്നാ വിശപ്പിന് തിന്നാ.
ആഹ്‌ രി കഷ്ടപ്പാട് ആണ് ഇണ്ടാക്കി എട് കൈ ആ പിന്നെ. പച്ചക്കറി ഉണ്ടാക്ക ഇണ്ട്.
അങ്ങനൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ണ്ടാവണതൊക്കെ ണ്ടാവല്ലോ നമ്മള് ഇങ്ങനെ ഈ പച്ച ക്കറി കടയെന്ന് വാങ്ങുമ്പോള് വാങ്ങിച്ചതൊക്കെ ഇട്ടാലൊക്കെ ണ്ടാവുമല്ലോ.
ആഹ് ആഹ്
അങ്ങനെ ഈ കറമൂസ അങ്ങനെയുള്ളതൊക്കെണ്ട് ഈ മുളക് പച്ചമുളക്.
ഏയ് മത്തൻ ചപ്പ് വെക്കാ വെക്കലിണ്ടോ മത്തന്റെ ചപ്പ്
മത്തന്റ്‌
ചപ്പുണ്ടാവൂലെ ഇല.
ആഹ് ആഹ് ഏയ് അതൊന്നും വെക്കാറ് വെക്കലില്ല. നിങ്ങള് വെക്കുവോ എങ്ങനെ വെക്കുക തേ തേങ്ങ ഇതൊക്കെ ഇട്ടുങ്ങാണ്ടോ?
ഇല്ലാ അതിന് ഇല മുറിച്ചിട്ടിട്ട്. ഇത് ഇതുപോല തന്നെ മിക്സി ഇറ്റ് അടിക്കും ആ ഹ ഹാ ന്നിട്ട് വെള്ളുള്ളി ഇട്ടിട്ട് തൊലിക്കും
അത് രസണ്ടാവോ അപ്പൊ എല കഴിക്കൂല
ഏ ഏ നല്ല രസണ്ടാവും
ഏയ് ഞാനൊക്ക ഇതൊക്കെ ആദ്യായിട്ട് കേൾക്കാന്നാല് എത്ര കൊല്ലായി ജനിച്ചി ട്ട് ഇതുവരെ ന്നാ ഇങ്ങന് ത്തെ വിഭവങ്ങളൊന്നും കേട്ടിട്ടില്ല്യ ഏഹ് അമ്മളങ്ങനെറിയോ വെക്കാ അത് മത്തൻന്റെറല വെക്കും ഇബടെ പുതിയാപ്പള മത്തൻന്റെല എന്താണ് മൊളകിന്റെലക്കെണ്ടല്ലോ
ആഹ്
അതൊക്കെ വെക്കൂ അരിഞ്ഞ്ങ്ങാണ്ട് നമ്മള് തേങ്ങ ചെ തേങ്ങൊക്കെ ചെരണ്ടി ഉ പ്പും തേങ്ങിയൊക്കെ കൊഴച്ച്ങ്ങാണ്ട് കടുക് പൊട്ടിച്ച്ങ്ങാണ്ട് ഉ ഉപ്പേരി പോലെ അങ്ങനെ വെക്കും
ആഹ്
അല്ലാതെങ്ങനെ വെക്കലൊന്നുല്ല്യ
ആഹ്
ഇങ്ങൾത്ത് ഫുൾ വെറൈറ്റി ആണ് നമ്മൾതും വെറൈറ്റി ആയി തോന്നുണ്ടോ ഇങ്ങക്ക് ഈഹ്
ആ ഞങ്ങളങ്ങനെ വെക്കെല്ല
ആഹ്
പിന്നെ
രാവിലെ നേരത്തെനീക്കോ?
ആഹ് നേത്തെണീക്കും നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഒറങ്ങും പിന്നിം
ഏയ് അപ്പൊ മക്കക്ക് രാവിലെ നേരത്തെ പോകന്നും വേണ്ട?
ആഹ് ഓര് പറഞ്ഞയച്ചിട്ട് ഒറങ്ങും
ഏഹ് അപ്പൊ ഇപ്പിമ്മിം ഒന്നും
ആറണിയമ്പോ പോവുംല്ലേ
മദ്റസില്ലല്ലേ
ഉം മദ്റസില് പ്പ നാളെ പോ നാളിം ഇല്ല എന്നാലും
അപ്പൊ സ്കൂള് പോകുമ്പ ഇൻ പോകുമ്പോതിന് ചായിം കടിക്കെ ആവണ്ടേ
കറി രാത്രി വെക്കും
ആഹ് ചായക്ക്ള്ളത്
കടി മാത്രം രാവിലെ ണ്ടാക്കും അപ്പൊ ചൂടോട് കൂടി ഉണ്ടാക്കാൻ വേണ്ടി അവര് ഓല് വന്നാലേ ണ്ടാക്കൊള്ളൂ
ആഹ് ചോറ് കൊണ്ടോവലുണ്ടാവൂലല്ലേ?
ദ്ല്ലാ
ഉം ആഹ് ആഹ് അമ്മായിയമ്മിം അമ്മോശ ആ കാക്കയല്ലേ കൂടുത്തിൽള്ളത്?
എങ്ങനെ?
നിങ്ങള് വീ കൂടെ ഇപ്പ ഉമ്മണ്ട് പറഞ്ഞീല്ലേ
ഇല്ല ഞാൻ ഒറ്റക്കന്നെ
ആ അതാണ് നാ സമാധാനത്ത് ഒർങ്ങ്ണത്
ആഹ്
അല്ല ആ അങ്ങനെ ണ്ടെങ്കി സമാധാനത്തി കെടക്കാൻ കഴിയൂലല്ലോ
ഇല്ല ഞാനൊറ്റക്കന്നെ ഒള്ള്
അതാ ഞാൻ ചോയിച്ച് അങ്ങനെണേ പിന്നെ കൊഴപ്പല്ല്യ നമ്മക്കൊന്നും അ തൊന്നും നടക്കൂല അമ്മായിമ്മമാരൊന്നും ന്താവുമ്പോം ഒരു വേജാറല്ലേ
ആ ഭഷ ണ്ടാക്കാനൊക്കെ
ആഹ് ഒല് നേരം വൈകി നീച്ചാലും നഞമ്മള് നേരം വൈകി നീക്ക നീക്കണല്ലോനിക്ക് അങ്ങനെയാണല്ലോ
ഞാൻ ഉച്ച ക്കേഷക്കെ ഉറങ്ങു
ആ ഉച്ചക്കശൊക്കെ എന്തായാലും ഉറങ്ങു അതൊരു നിർബന്ധാ
ആഹ
കാരണം രാത്രി ചിലപ്പോ നമ്മള് പത്ത മണി പന്ത്രണ്ട് മണിയൊക്കെ ആകു പുതിയാപ്പിള വന്ന് ഇതായി കെടുക്കാനൊക്കെ രാവിലെ നേരത്തെ നീക്കും ചായയും ഇതൊക്കെ ആക്കണ്ടേ ഇവിടെ ആരും നീക്കൂല അമ്മായിമ്മ നീക്കൂില്ല ഇളച്ചൊന്നും നീക്കൂില്ല ഞാൻ നീച്ചുകാണ്ട് ഇവരൊക്കെ നീക്കുന്ന മുന്നെ ചായ കടി ഓക്കെ ആക്കണം
അങ്ങനെ ആക്കണല്ലെ
ആഹ അങ്ങനെയാണ് എന്നിട്ടൊക്കെ എല്ലരും നീച്ചു വരുള്ളു ഇക്ക്മോന് സ്കൂള് പോവാുള്ളതുകൊണ്ട് നേരത്തെ നീക്കാഞ്ഞാ പറ്റൂല കൊണ്ടവാനും ഇല്ലെങ്കിലും ചെറിയ മക്കളല്ലേ ഓല് പോണ സമയത്ത് നമ്മള് പിന്നെ അയിറെ ഇടൽക്കൂടെ നമ്മുക്ക് തിരിയാൻ കഴിയൂലല്ലോ
ആഹ
അപ്പൊ പിന്നെ നേരത്തെ നിച്ച് ചായയും കടിയൊക്കെ ആക്കും പിന്നെ ചോറും കറിയൊക്കെ അങ്ങനെങ്ങനെ ആ എന്നാ ശരി
ആഹ